എന്തൊടുക്കുവാ
ആഹ് ഒന്നുമില്ല വെറുതെ ഇരിക്കാ
ആഹ് ഫുഡായോ
ഏഹ്
സുഖാണോന്ന്
ഓഹ് സുഖാണ്
എന്തൊക്കെയുണ്ട് വിശേഷം മഴയൊക്കെ എങ്ങനെ പോകുന്നു
നല്ല വിശേഷം ഇന്നിപ്പോ നല്ല മഴയാണ് ഇപ്പൊ കൊറച്ച് കുറവുണ്ട്
ഹാ ഇപ്പ വെയിലായില്ലേ നല്ല വെയിലല്ലേ ഇന്ന്
ആഹ് ഇപ്പൊ കുറച്ചൊക്കെ വെയിലുണ്ട് രാവിലെയൊക്കെ നല്ല മഴയാണ്
ഓഹ് ആ ഇവിടെ ഫുൾ ടൈം വെയിലായിരുന്നു ഇന്ന് മഴയില്ലെന്നാ തോന്നുന്നെ ഇവിടത്തെ അന്തരീക്ഷം കണ്ടിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചാ. എന്താരുന്നു സ്പെഷ്യലൊക്കെ ആക്കിയേ?
സ്പെഷ്യല്ന്ന് വെച്ചാല് മുതിര കറി വെച്ചതുണ്ട്,
ഓഹ് മുതിരയാ?
മ്മ്
ഓ മുതിര ഇഷ്ടല്ല. ആഹ് ആ എനിക്ക് മുതിര ടേസ്റ്റ് ഒന്നും പിടിക്കില്ല.
ആഹ് എനിക്കിഷ്ട്ടാ ഏഹ്?
ചാറ്കറിയണോ വെച്ചേന്ന്? ആഹ് ആ മുതിര മാത്രമേ കറിയക്കിയോള്ളൂ വെറൊന്നും ആക്കില്ല
ആ മുതിരക്കറി പിന്നെ വീട്ടില് കിഴങ്ങ് പൊരിച്ചത് മുട്ട പൊരിച്ചത് മീൻ കിട്ടിയില്ല അപ്പൊ പിന്നെ അങ്ങനെ ഓക്കെ
മൊട്ട വെച്ച് അഡ്ജസ്
ആ അഡ്ജസ് ചെയ്തു ഞാൻ സ്വ മാത്രഉള്ളൂ മക്കളൊക്കെ സ്കൂളില് പോയി ഹസ്ബൻഡ് ജോലിക്ക് പോയി
ആഹ് ഒറ്റക്ക് ഉള്ളെങ്കി എന്തായാലും മതിലൊ ഉച്ച
ആഹ് അതെ അച്ചാറായലും മതി ഉണ്ടാക്കാൻ മടിയണല്ലോ അപ്പൊ
ആഹ് അതെ മക്കളും ഭർത്താവൊക്കെ ഇണ്ടെങ്കി എല്ലാർക്കും എല്ലാർക്കും വേണ്ടത് ഉണ്ടാക്കണം നമ്മള കഴിക്കുന്ന പോലെ ഒന്നും ഒറ്റ കറി മാത്രയിട്ട് കഴിക്കുവൊന്നുവില്ലല്ലോ
ആ അതെ
ഓരോ ഇഷ്ട്ടങ്ങളായി
ആഹ് എന്താ പര്പാടി
ഞാൻ ഇങ്ങനെ വെറുതെ ഫുഡ്‌ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാരുന്നു
ആഹ് എന്താ പറയ്ണെ
അങ്ങനെ വിളിക്കില്ല
ആഹ്
ഈവനിങ് നൈറ്റിലേക്ക് ഫുഡൊക്കെ ആക്കണ്ടേ അല്ലതെ ആക്കിയോ രാവിലെ
ആ പിന്നെ ചോറ് നൈറ്റ്‌ ലേക്കും കൂടെ കാഞ്ഞി ആം എന്തെങ്കിലും കറി വേറെ കറി ഇല്ലക്കി എന്താ തോരനെന്തെങ്കിലും ഒക്കെ വെക്കണം മീന് എന്തെങ്കിലും ഒക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് വേണം ഉം ഉം
ആഹ് ഇവിടെ അങ്ങനെയാണ് ചെ ക്കന്മാരൊക്കെ പുറത്തു വിട്ട് വരുമ്പോൾ എന്തേലും മെടി ച്ചോണ്ട് വരുവാണെങ്കിൽ അത്രേം കറിയുടെ ഭാരം കൊറഞ്ഞു എന്നിട്ട് മിനോ എന്തെങ്കിലൊക്കെ മേടിച്ചിട്ടു വരുവല്ലോ ഈ പച്ചക്കറിയോ അതതൊക്കെ ആയി എന്തേലും മേടിച്ചോണ്ട് വരാതിരിക്കില്ലാ എന്തായാലും
ആ മം ഇവിടെ പിന്നെ മുട്ട പൊരിച്ചതോ പ പപ്പടം പൊരിച്ചതൊക്കെ ആയാലും മതി.
കുഴപ്പവില്ല എനിക്ക് പപ്പടം ഭയങ്കര ഇഷ് ട്ടാണ്.
ഉം.
ഞാ ഒരു പാക്കറ്റ് പപ്പടൊക്കെ വെ പൊരിച്ച് കഴിക്കും വെറുതെ.
ആ
അത്രയ്ക്ക് പപ്പടം ഇഷ്ടാ എല്ലാരും എന്നെ വഴക്കു പറയും.
കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ്
ഓ അമ്മയെന്നെ ചീത്ത പറയും എപ്പഴും പപ്പടം കയിക്കൊന്നോണ്ടേ പപ്പടത്തിന് ഭയങ്കര ഉപ്പായതോണ്ട് അസുഖം പിടിക്കുന്നൊക്കെ പറയും
ആ ആ
ഞാനത് വേറെ വെക്കാറില്ല പപ്പടം ഭയങ്കര ഇഷ്ടാ എനിക്ക് ചെറുപ്പം മുതലേ പപ്പ പപ്പടം ഭയങ്കര ഇഷ്ടായതൊണ്ടേ എപ്പഴും എപ്പഴും കഴിച്ചോണ്ടിരിക്കും പപ്പടം എപ്പൊഴ് വാങ്ങണോ അപ്പൊ ഞാനായിരിക്കും പപ്പടം കഴിക്കുന്നേ
ഹ ഹ
അങ്ങനെയാണ് അത്കൊണ്ട് പപ്പടം മേടിക്കല് കൊറവാ ഞാൻ കഴിച്ചു തീർക്കുന്നോണ്ട്
ഇവിടെ പുട്ടൊക്കെ ഇണ്ടാക്കുവാണെങ്കില് രാവിലെ പു
എനിക്ക് പുട്ട് പപ്പടം അങ്ങനെ ഇഷ്ടല്ല പുട്ട് പപ്പടം കോമ്പിനേഷൻ എനിക്കിഷ്ടല്ല
നല്ല രസാ അയിക്ക് ഇത്തിരി എറച്ചിക്കറിയൊക്കെ ഇണ്ടെങ്കില് എന്നാരു ടേസ്റ്റാ ഉം
കയിക്കണ കാണുമ്പോ അത് കോമ്പനേഷനായിട്ട് തോന്നുന്നില്ലേ
ഉം അടിപൊളിയാണ് ഒന്ന് കഴിച്ച് കഴിച്ചു നോക്കണ്ടി ഉം ഒന്ന് കഴിച്ചു നോക്കണ്ടീ ഒര് ഒരു പ്രാവശ്യം കഴിച്ചു നോക്കണ്ടീ
ഓക്കെ ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാ പറയണ കേൾക്കണം പുട്ടും പപ്പടോം കടലക്കറീം കോമ്പിനേഷനാണ് പക്ഷെ എനിക്ക് കാണുമ്പോ ഒരു യായിട്ട് തോന്നില്ല കടലക്കറി ഓക്കെ പക്ഷെ പപ്പടം കൂട്ടി എങ്ങനെ പുട്ട് കഴിക്കും ന്നൊരു എനിക്കിട്ടവില്ല പക്ഷെ പപ്പടോം ചോറും ആണോ ഈ ചെറുപയറുകറി നല്ലതാ എനിക്കിഷ്ടാ അങ്ങനെ ഇനി ഒരീസം ട്രൈ ചെയ്തു നോക്കണം ഫുഡ് ഉച്ചക്കത്തേക്ക് ഏഹ് ആഹ്‌ മറ്റേ ഒണക്ക മത്തി കറിവെച്ചതും
ഉം
ആ കെഴങ്ങും മെഴ് ക്കൊരട്ടി ആക്കിയതും പിന്നെ നല്ല മാങ്ങാച്ചാറും ഉണ്ടായിരുന്നു കഴിഞ്ഞു ഉച്ചക്കത്തെ ഭക്ഷണം കുശാലായി ഇനി വൈ എനിക്കെന്തെങ്കിലും ആക്കണം ചോറും കറിയൊക്കെ വെക്കണം ഒന്നേന്ന് കറി വെക്കാനൊരു സാന ഇല്ലന്നേ എന്തെങ്കി സാധനങ്ങക്കൊക്കേ എന്നാ വെലയാ മീ ന് ഒടുക്ക
ആ അതെ
എന്നൊക്കെ മേടിക്കണം ചേട്ടന്മാരാരേലും വരുമ്പോ എന്തെലും കൊണ്ടരുവോന്ന്നോക്കണം ഇപ്പൊ ക്ലോറിൻ നിരോധന അങ്ങനെ എന്തോ അല്ലേ
ആ ആ
അതുകൊണ്ട് ഇപ്പം മീനൊക്കെ വളരെ കുറവാണ് ഇങ്ങനെ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടെങ്കില് ആക്കിയിട്ട് നമ്മൾ വിളിക്കും എന്തായാലും അവര് വിളിക്കും എന്തെല്ലാം ഉണ്ടക്കാൻ കറിക്കു എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും നമ്മള് ഇല്ലാന്ന് പറഞ്ഞാ അവരാ എന്തിലൊക്കെ മേടിച്ചിട്ട് വരും മീനില്ലെങ്കി ചിക്കനെങ്കിലും മേടിച്ചിട്ട് വരും
പ്പാത്തിയാ അതോ ചോറോ
യോ ചപ്പാത്തി വല്ലപ്പോഴും ആക്കും അതേഒള്ളു പൊള്ളുന്ന ചോറിനോടാണ് എല്ലാർക്കും താല് ത്രീസ് വഴക്ക് ചോറ് ഉണ്ണാൻ ആർക്കും വേണ്ടായിരുന്നു ചൂട് സമയആയതൊണ്ട് ചപ്പാത്തി ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലൊക്കെ മതിയാ ചോറ് മഴക്കാലം കൂടി ആയില്ലേ.
ആഹ്
കഞ്ഞിയോ അങ്ങനെ എന്തേലു ഒക്കെ
അവിടൊന്ന് ഫാൻ ഇട്ടുണ്ടോ?
ആ കൂളറ് ഇട്ടിട്ടുണ്ട് വ്യക്തം ആവുന്നില്ല ഓക്കേ ഇപ്പൊ കൊഴപ്പുണ്ടോ
അല്ല ആഹ് ചെല ചെല നേരം കൊഴപ്പല്ല ചെിലപ്പോ അവര് ഡിസ്റ്റർബൻസ്
ആഹ കാറ്റ് പോകുന്ന അനുസരിച്ചായിരിക്കും ഉം കുട്ടികളൊക്കെ എത്രയല്ല സി ബിഎസ്ില പഠിക്കുന്ന
ആ ഒരാള് പത്താം ക്ലാസ്സിലാണേ ഉം.. എസ് എൽ സി ആണ് ഇപ്രാവശ്യം. പിന്നെ... രണ്ട്.. രണ്ടാം ക്ലാസ്സിലുണ്ട്, മൂന്നാം ക്ലാസ്സിലുണ്ട്... പിന്നെ അംഗനവാടിയിൽ പോണം.
ങാ.. നാല് കുട്ടികളാണാ... ഓഹോ... ങ്ഹാ... ഹ.. ഹാ...
നിങ്ങക്കെത്ര കുട്ടിളാ...?
എനിക്ക് ഒരു കുട്ടി.
ങാ.. ങാ.
ഒന്നും ആയില്ല. ഒരു വയിസ്സായിതെ ഉള്ളൂ...
ങാ....
നാല് പേരും സ്കൂളിലൊക്കെ പോയല്ലേ.. ഇനി വൈകേരത്തേക്കൊരു പട തന്ന ആയിരിക്കൂല്ലോ.
ഓ... പിന്നേ.... ങ്‌.. ഹ്.. ഹ്.
ക്.. അതിന് വാശി ഇതിന് വാശി, കര ച്ചില് പിയിച്ചില് ഉറക്കം വരല് കയി ക്കാനാക്കല എല്ലെ... എല്ലാം കൂടി സമയം കിട്ടുവോ..?
ഓ.. അങ്ങനെ..
ഒത്തിരി കുട്ടികലള്ണ്ട്ന്ന അത്ര വല്യഷ്യു വരുന്നുണ്ടാവില്ലായിരി ഇല്ലേ? ചേച്ചി അല്ലേ..?
ങാ...
ഉണ്ട്. പത്തിലെങ്ങനെയുണ്ട് പഠിക്കാന്? ങാ.. മോനാണോ.. ചേട്ടനാണോ.. ഹ്ഹ്. എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ അവന്റെ...? നന്നാ പോവുന്നോ
ആഹ് കൊയപ്പല്ല
ഉം എസ്‌ എൽ സി അടുത്ത് കണ്ണ് എസ് എൽ സി ആയി പിന്നെ പ്ലസ് ടു ആയി കോളേജ് ആയി പിള്ളേര് പെട്ടെന്ന് പെട്ടെന്ന് വളർന്ന് വരു
ആ അതെ
എളേതോ? പെൺകുഞ്ഞാ
രണ്ട് പെണ്ണും രണ്ടാണും.
ഹലോ നി നിർത്തിയോ അന്റെ
ആഹ് നിർ എനിക്ക് നാലും സിസെറിയാന
ആണല്ലേ ആ
അപ്പൊ നിർത്തി
അല്ലെങ്കി നിർത്തൂലായിരുന്നോ
അല്ലെങ്കി ഇപ്പ നിർത്തേണ്ട ആവശ്യ ഇല്ലല്ലോ ഉണ്ടോ
ഓ കുട്ടികൾ എത്ര ആയാലും നല്ലതല്ലേ കുട്ടികള് എത്രയാവുന്നത് നല്ലതാണ് എനിക്കും ഇനി കുട്ടികള് വേണെന്നുണ്ട് രണ്ട് മൂന്നെണ്ണംക്കെ വേണംന്നുണ്ട് എങ്ങെയാ സാഹചര്യംഎങ്ങനായാന് അറിയില്ല ത്തോണ്ട് ഫസ്‌റ്റത്തെ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു ആ ഫസ്റ്റ് കുറച്ച് ഏറെ കോംപ്ലിക്കെ എ ലാസ്റ്റ് സിറ്റുവേഷൻഎത്തിയപ്പോ നോർമൽ ആ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ അ ലാസ്റ്റ് സീൻ ആയപ്പോ ബ്ലീഡിങ്ങും കാര്യങ്ങളൊ ക്കായി സിസേറിയനിലേക്ക് മാറി.
ഉം ഉം പെൺകുട്ടിയാണോ?
അല്ല ആൺകുട്ടിയാ.
ഉം ഉം
ആ രണ്ടാമത്തെ എങ്ങനെയാണന്ന് അറിയില്ല.
ആഹ് ഒരു വയസ്സല്ലേ ആയിട്ടുള്ളൂ.
ഉം ഒരു വയസ്സേ ആയിട്ടുള്ളു.
മ് മ്
രണ്ടാമത്തെ ഇപ്പോ നോക്കുന്നില്ല കുറച്ച് കഴിഞ്ഞ് ട്ട് ഒരു ഏജ് ഗയാപ്പ് വേണം എന്തായാലും അ അവർക്കും അതൊരു പ്രശ്നം ഉണ്ടാവില്ല നമ്മുക്കും ഒരു പ്രശ്നം ഇണ്ടാവില്ല
ആ ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂൾ
പഠിത്തൊക്കെങ്ങനെ അവിടെന്നട്ട് പഠപ്പിക്കുന്നുണ്ടോ
ഓ കൊഴപ്പൊന്നുല്ല
ആ പിന്നെ എന്തിനോടാ കൂടുതൽ താല്പര്യം ഗാർഡനിങ് ഒക്കെ ഇണ്ടാ
ഇല്ല ഞാന് അത്യാവശ്യം തയ്ക്കും
ഓ ആ ണോ വർക്കൊക്കെ ചെയ്യ ആർട്ട് വർ
ഇല്ലല്ല അങ്ങനെയൊന്നുല്ല ഞാൻ ഇന്റത് മാത്രം ഇവിടുത്തത് മക്കളത് എന്റത് ഇല്ലല്ല ഇല്ലല്ല ഫ്രോക്കൊക്കെ ചെയ്യും മ്
ഞാൻ ഇങ്ങനെ ബ്ലൗസ് എല്ലാം വർക്ക് യ്യും ഞാൻ ആര്യവർക്ക ത്രെഡ് വർക്ക് സ്റ്റോൺ വർക്ക് അങ്ങനെല്ലാം ചെയ്യും
ഒന്നാമ അറിയില്ല
നല്ലതാണ് ചെയ്ത് വന്നാ ഭയ ഇണ്ട്രസ്റ്റ് ആയിരിക്കും അങ്ങന കാണുമ്പോൾ ഒരു കിട്ടുന്ന സംതൃപ്തി ണ്ടല്ലോ
ആ രസ കാണാന് വർക്കുകളൊക്കെ
ശരിയായി കഴിയുമ്പോള്ള ഒരു ബ്ലൗസ് എടുത്ത് നോക്കുമ്പോഅയ്ന്റെ ഒരു ഭംഗിയാണ് വ ചെയ്തല്ല നമുക്കൊരു കൊ
ആ അതെ അത് ഏത് വർക്കും ഞമ്മള് ചെയ്തു കഴിഞ്ഞാ പിന്നെ അത് നോക്കുമ്പോ അത് റെഡി യായ ആര്
ഉം കൊർച്ചുനാളു കഴിഞ്ഞിട്ടു വേണം ഒരു ആട്ടിൻകുട്ടിക്ക് തൊടങ്ങണംന്ന് ഓർത്തോണ്ടിരിക്ക്യാ
ആഹ്
ഉം പ്ലാനൊക്കെ ഉണ്ട് ഉമ് പ്പായിട്ടാണോ അതോ വീട്ടിൽ തന്നെ തയ്യിക്കുവാണോ?
അല്ല വീട്ടിന്ന് ഷോപ്പൊന്നും ഇട്ടിട്ടില്ല
ഉം
അതൊക്കെ ചെലവല്ലേ പിന്നെ അത്രക്കൊന്നും അറീല്ല
ആഹ് ഓക്കെ അന്നാ ശെരി യേച്ചി പിന്നെ വിളി ക്യാ വേ
ആഹ്